ഹലോ
ആഹ് എന്നാ എടുക്കുവാ
ഓഹ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു
ആഹ് പണി കഴിഞ്ഞോ
ആഹ് പണിയെല്ലാം കഴിഞ്ഞു ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാരുന്നു ഫോണൊക്കെ നോക്കി രാവിലെ ഇന്നലെ ആണെങ്കി പൊറോട്ട മേടിച്ചോണ്ട് വന്നായിരുന്നേ അപ്പൊ അത് ഉണ്ടായിരുന്നു അപ്പ അത് കഴിച്ചു പിന്നെ പിള്ളേർക്ക് സോയാബീനും ക്കെയായ്രുന്നു പിന്നെ ബീറ്റ്റൂട്ട് മെഴുക് പുരട്ടി ഇതൊക്കെ ആയിരുന്ന് ഇവ്ട്ത്തെ കറികള് അവിടെ എന്നാ കറി
ഇവിടെ മീങ്കറി വെച്ചു ഇവിടെ ദോശയും മീൻകറിയും ഭയങ്കര ഇഷ്ടവാ ആഹ് അപ്പൊ പിന്നെ വേറെ കറി
രാവിലെ ഒന്നും കഴിച്ചില്ല പിള്ളേര് ഞാൻ പറയും ബിസ്ക്കറ്റ് അപ്പം വേണ്ടെന്ന് പറഞ്ഞ് സമയം പോയി താമസിച്ചല്ലേ എണിച്ച് ഏഴരയായപ്പഴേ
ആഹ്
ആഹ് പിള്ളേര് കഴിച്ചോ കഴിച്ചിട്ടാണോ
ആഹ് കഴിച്ചിട്ടാ പോയേ ദോശേം മീങ്കറി അതാ പർഞ്ഞത് ഭയങ്കര ഇഷ്ടവാ ഒരെണ്ണവേ കഴിക്ക്യത്തൊള്ളൂ എന്നാലും അത് ഭയങ്കര ഇഷ്ടവാനു ചോറിന് തോരനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്
ആഹ് ആഹ് പച്ചക്കറി ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണോ
കഴിക്കത്തൊന്നുവില്ല പിന്നെ നമ്മള് കൊടുത്തു വിടണവല്ലോ പച്ചക്കറി ഒന്നും അങ്ങനെ ഇഷ് ടവല്ല പക്ഷെ എന്തോ മീനൊക്കെ കഴിക്കും
ആഹ്
മീൻ ഭയങ്കര വറുത്തൊക്കെ കൊടുത്താ ഭയങ്കര ഇഷ് ടാവാ അതൊക്കെ ഓക്കെ ആഹ് കഴിച്ചോളും മോൻ കഴിച്ചോളും മോക്ക് മുള്ള് മാറ്റി നമ്മള് കൊട്ക്കണം ഉം ഉം കൊറച്ച് കഴിയുമ്പൊ കഴിച്ചോളുവായിരിക്ക്യും പ്പ മീന്റെ അധികം മുള്ളില്ലാ ൻത്തെ മീനെ വാങ്ങിക്ക്യത്തൊള്ളൂ മീനോ ആഹ് കൊഴപ്പ ഇല്ലാ
ആണല്ലേ ഇവിടെ പറ്റത്തില്ല ഇവടെ സ്‌കൂൾള്
ആണോ.
അവർക്ക് പേടിയാ ടീച്ചേഴ്സിനൊക്കെ കൊടുത്തു വിട്ട പിള്ളാര്ടെ തൊണ്ടയ്ക്കുവല്ലോം ആഹ്
ത്തില്ലല്ലോ അല്ലാത്ത ഈ എഹ് തുണ്ണ മീന് അവടെ എ
ആഹ് ത് അത് എന്നാന്ന് ചോയ്ച് കഴിഞ്ഞാ അവർക്കേ എന്നാ എന്തുവാ കയ്യേലൊക്കെ മണം വരുവാ
ആഹ് ആഹ് ഇത് അവിടെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട് സ്കൂൾളേ കൈ കഴുകുന്നെടത്ത് ആഹ് ഇല്ല പിന്നെ കയ്ല് ഇതും കൊടുത്ത് വിട്ടിട്ടുണ്ട് ഇപ്പം നമ്മടെ ഈ. ഹാൻഡ് വാഷ് പോലത്തെ സംഭവേ ആഹ് അതും. പിള്ളാര്ടെ രണ്ട്പേര്ടേം കയ്യിലുണ്ട് എപ്പഴുംകയ്യി കാണും അതിന്റെ മണം ഭയങ്കര ഇഷ്ട്ടവാ. എടയ്ക്കെടയ്ക്ക് എട്ത്ത് അല്ലാതെ തന്നെ നമ്മള് ഇങ്ങനെ ചെയ്യണംന്ന് പറഞ്ഞ് കഴിച്ചിട്ട് ചെയ്യ് ന്ന് കയ്യ് തേക്കണം എന്ന് പറഞ്ഞ് എട്ത്ത്. പിന്നത് നല്ല മണവും കൂടെ ആയത് കൊണ്ടേ ചെയ്തോളും.
അട്ത്താണോ സ്കൂള് ഒത്തിരി ദൂരം പോണോ
എഹ് സ് കൊറച്ച് പോണം ഒരു പത്ത് ആഹ് പ ആണ് സ്കൂൾ ബസ്സിനാ പോ .
ആ.
അതുകൊണ്ട് കൊഴപ്പ ഇല്ല.
നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ വരൊ. അതോ കൊണ്ടു ചിരി അങ്ങോട്ട് പോണോ?
ഇല്ല ഇല്ല മേളി വരും ഒരു. രണ്ട് സ്റ്റെപ്പ് വരേ. ഞങ്ങള് റോഡ് സൈഡാ.
ആ ആ. വരാറാകുമ്പോ അങ്ങോട്ട് ചെന്ന് നിന്നാ
ആ ന്നിന്നാ മതി. വരാറാവുമ്പോ അങ്ങൂന്ന അല കേക്കാം.
അതോ പിള്ളാരുടെ സൗണ്ടോ പിള്ളേരുടെ ഭഹളോ?
ആഹ് പിള്ളേരുടെ സൗണ്ട് എന്തലെ അപ്പൊ സ്കൂൾ ടീച്ചേഴ്സിനെ സമ്മയിക്കണം. നമുക്ക് രണ്ടെണ്ണത്തെ മേയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെ. അതും പലതും പല ടൈപ്പു അല്ലേ പിള്ളാര് എല്ല ഒരു വീട്ട് ട്ട്ല് തന്നെ രണ്ടണ്ണത്ത്നും രണ്ട് സ്വഭാവ.
സ്വഭാവാലെ. ഇന്ന്പ്പൊ വാർത്ത വാർത്ത കണ്ടായ്ര്ന്നോ കേസാർട്ടീസി.
ആ. കണ്ട് കണ്ട്. അയ്യോ പക്ഷേ എങ്കില് ഇങ്ങോട്ട് കേസാട്ടീസി ഇല്ല. പ്രൈവറ്റ് ബസ്സാ. ഞങ്ങളെ ഇങ്ങോട്ട്.
അപ്പ അതിലൊരു കാര്യവുണ്ട്. എവിടെങ്കിലും ഏതെങ്കിലും ഒരു ബസ് കാണുവല്ലോ. ബസ്റ്റാന്റൊക്കെ അടു തോണ്ടെങ്കിലെ എവിടെങ്കിലും ഒരു കേസാട്ടീസി വരാതി
ആ എന്തെങ്കിലും നമുക്ക് സത്യത്തീ ഡെയ്‌ലി പോകുന്നോർക്ക് നല്ലതാ.
നല്ലതാ. പിന്നെരു കാര്യവുണ്ട് നമുക്ക്‌ പ്രൈവറ്റ് ബസ്സൊക്കെ കേറീട്ട്. നമുക്ക്പ്പൊ കേസാട്ടീ സി യുള്ള സ്ഥലത്ത് നമ്മക്ക് പോവാണെങ്കി അവടെചെന്ന്ട്ട് നമ്മക്ക് യെവടെ വേണങ്കിലും പോവാവല്ലോ. ഇത്. സ്ഥലത്ത് പോണങ്കി നമ്മക്ക് ട്ടിക്കറ്റ് എടുക്കണം. സീറോ എന്നുള്ള ട്ടിക്കറ്റാണ് കിട്ടുന്നത്. പക്ഷെ എവിടെ വേണേലും നമക്ക് പോക. പിന്നെ ഒരു കാര്യോണ്ട് കൊച്ചു പിള്ളാർക്. പൈസ കൊടുക്കണ്ട. എല്ലാരും ട്ടിക്കറ്റ് എടുക്കണം പക്ഷെ സീറോ എന്നുള്ള ട്ടിക്കറ്റാ നമുക്ക് കിട്ടുന്നെ. ട്ടിക്കാറ്റെടുക്കണം. കേറുന്നോരെല്ലാം ട്ടിക്കറ്റെടുക്കണം. സ്ത്രീകൾക്ക് സീറോ ട്ടിക്കറ്റ. പിന്നെ അതേപോലെ കൊച്ചു പെൺ പിള്ളാർക്കും .
അല്ലേ.
ആ പ്രശ്നവാണ്. അതെ അതെ അതെ. പുരുഷന്മാർക്ക് അങ്ങനെ കൊടുക്കാ അങ്ങനെ കൊടുക്കാ പ പറ്റി കഴിഞ്ഞാ എങ്ങനെ ശെരിയാവും കാരണാവ അവരുടെയൊക്കെ വരുമാനം കൊണ്ടല്ലേ ഈ സർക്കാരും പെൻഷനും. ആപ്പി കൊടുക്കുന്നത്. ശമ്പളൊക്കെ കൊടുക്കുന്നത് തന്നെ ആ
ക്ക് തോന്നുന്നു കൂടുതലും ഇപ്പം ബെസ്സിനെ ആശ്രയിച്ചു പോര്ന്ന സ്ത്രീകള
ആ അതെ അതെ. സ്ത്രീകളാ പിന്നെ ഇപ്പാണെങ്കിൽ സ സത്യം പറഞ്ഞാൽ ഈ തുച്ഛമായ വരുമാനത്തിനുള്ള പെണ്ണങ്ങളല്ലേ ഹ് ജോലിക്ക് പോകുന്നത്. അപ്പത്തേക്കന അവർക്കൊക്കെ തന്നെ വല്യ കാരണം. ആ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ചെലവർക്കൊക്കെ ആവുന്നുണ്ട്. വണ്ടിക്കൂലി തന്നെ. അപ്പൊ ആങ്ങനെ നോക്കുവാണെങ്കില് ഇത് നല്ലൊരു കാര്യം തന്നെ. സർക്കാരി പിന്നെ ഗവണ് ഉദ്യോഗസ്ഥരെ പെണ്ണുങ്ങള് കേറുന്ന ആവും നമ്മൾ ഓർക്കണ്ട. ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരെക്കാ ഏറ്റം കൂടുതല് സ്ത്രീ. കള് സാധാരണ ജോലികളാ ചെയ്യുന്നത്. വണ്മെന്റ് ഉദ്യോഗസ്ഥത്തര് കൊറച്ച് പെണ്ണങ്ങള്. പിന്നെ മിക്കവരും ഈ വണ്ടി സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നവരാ ഇനി ഈ മറ്റെ തൊഴിലുറപ്പ്- പ്പിന് പോന്നോരും അല്ലേ വീട്ടുപണിക്ക് പോന്നോരും പിന്നെ ചെറിയ ചെറിയ- എന്താ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളുവാണ് കൂടുതലും ഈ ബസ് യാത്ര ചെയ്യുന്നത് പിന്നെ പുരുഷന്മാരൊക്കെ കൂടുതൽ വണ്ടിയെല്ലുള്ള പോക്കല്ലേ ആ വല്ലിയ - പോക്കില്ല പുരുഷന്മാര് പിന്നെ ചെല ആൾക്കാര് മാത്ര ഉള്ളൂ പോന്നത് അതൊണ്ട് ഇത് നല്ലൊരു കാര്യവാ സ- ആ ചെയ്തേക്കാം നമ്മുക്കൊക്കെ ഇനി എവിടെ വെണേലും പോകാം പിന്നെ ഒരു കാര്യണ്ട് നമ്മള് ടി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുക്കുമ്പോൾ സീറോ ടിക്കറ്റ് ആണേങ്കിലും നമ്മൾള് എവിടുന്ന് കേയറുന്നു എവിടെയാണോ- അവിടെ തന്നെ എറങ്ങണം അങ്ങനെയ അല്ലാതെ നമ്മള് ഇന്ന ഇനി എവിടെ വേണണോങ്കിലും പോകാം പോകാവന്നുകണ്ട് ഇരുന്ന് കഴിഞ്ഞ അങ്ങ് വരെ അങ്ങനെ എറങ്ങാൻ പറ്റത്തില്ല നിർത്തത്തില്ല പിഴയാ അത് അതിന് വേറെ പൈസ അടക്ക..
ആഹ്
ആ അങ്ങനെയൊക്കെയ പിന്നെ കൊച്ചു പിള്ളേർക്ക്- പത്ത് വയസ്സിന് മേൾലോട്ടുള്ളവർക്ക് ആമ്പിള്ളേർക്ക് ടിക്കറ്റ് ഹാഫ് ടിക്കറ്റ് എടുക്കണം പെൺപിള്ളേരാണെങ്കി അമ്മയ്ക്ക് മോക്കും പോകാം അച്ഛനും മോനും ടിക്കറ്റ്- നമ്മളെല്ലരും ഒന്നിച്ച് ബസ് കെ സ് ർ ടി സി
ആ എന്നാലും ലാഭമാണല്ലോ എത് പീ പൻ
തന്നെ ആയിരിക്കും നൂറ് ശതമാനം ലാഭവാ
ആ സ്ത്രീകൾക്ക് മാത്രം ഉള്ളെന്ന് പറഞ്ഞാത് അവരുടെ വീട്ടിലും ഇപ്പം ആണുകള് വഴക്കുണ്ടാക്കുന്നത് അവരുടെ വീട്ടിലും ഇല്ലേ - സ്ത്രീകള് അപ്പൊ അവരെ കൊണ്ട് പോകൻ ആ ഫൈസ അവർക്ക് ലാഭമല്ലേ അങ്ങനെ ചിന്തിക്കത്തില്ല
നമ്മളാണെങ്കിൽ കൂടുതൽ പൈസ അഥവാ വണ്ടി കൂടിത്ര എന്ന് പറയ നമുക്ക് അഥവാ തുച്ഛമായ ചെറിയ വരുമാനമല്ലേ ചെല പെണ്ണുങ്ങൾക്ക് കാണുള്ളൂ ചിലവരൊക്കെ ഉള്ളൂ തീരെ ഇല്ലാത്തടത്തത്ത് വന്ന് ഭർത്താന്റെ കയ്യിൽന്നും പൈസ മേടിച്ചരിക്കും വണ്ടിക്കൂലിക്ക അത് വ- നോക്കുവാണങ്കി ഇത്‌ എന്ത് ലാഭം-
ആ ചെല ചെലവരുണ്ടല്ലോ അവർക്ക് പൈസ ഇല്ലാത്തൊണ്ട് സ്വന്തം വീട്ടിൽ പോലും ആഴ്ച-
പോ പോകാൻ പറ്റാത്തവര് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതായത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ- കെ എസ് ആർ ടി സി ഉള്ളതാണേ ഒത്തിരിയില്ല കൂടുതലും പ്രൈവറ്റ്- എന്നാലും ഒണ്ട് കെ എസ് ആർ ടി സി വഴി ഓടുന്ന അ അതുകൊണ്ട് തന്നെ- അപ്പോ അത്യാവശ്യം ഒന്ന് നമ്മുടെ സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ പോകാം പിന്നെ സമയത്തില്ല കൂടുതലും ഇവിടെ പ്രൈവറ്റാ കൂടുതലും പ്രൈവറ്റാ ഈ കെ - കെ സ് ർ ടി സി തന്നെ നോക്കി നമ്മള് നിക്കണം അങ്ങനെ ഒരു കൊഴപ്പമേ ഉള്ളു. നമുക്ക് പോണ്ടെടുത്ത് പോകണങ്കി പ്രൈവറ്റിനെ തന്നെ ആശ്രയി കാരണം-
അതെ അതെ എന്തോ പറഞ്ഞാലും- നമ്മള് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പോയി നോക്കി നിക്കുവെന്ന് നമുക്കിപ്പോ ഒമ്പതരക്കെ ഒരോടത്ത്- ചെല്ലണവെങ്കി ഒമ്പതെകാലിന് വരുന്നത്തെ കയറിയ നമ്മള്- കാലായിട്ട് ചെല്ലതൊള്ളെ നമ്മള് പ്രൈവറ്റനല്ലേ പോത്തുള്ളൂ
അല്ലെ പോവാ അത് തീർച്ചയായിട്ടും പ്രൈവറ്റിനെ പോകത്തുള്ളൂ പക്ഷേ ഒരു കാര്യയുണ്ട് നമുക്ക് ഇത് ട്രിവാൻഡ്രം സൈഡിലൊക്കെ- ഉള്ളവർക്ക് നല്ല ഇതാണ് കാരണം അവിടെ കൂടുതലും കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് അങ്ങനെ ഇല്ല- ഒന്നോ മറ്റെക്കെ ഉള്ളൂ പ്രൈവറ്റ്
ചെല പെ പെണ്ണുങ്ങളൊണ്ടെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ- ത്തെ കേറു കഴിഞ്ഞ ആ ഇതൊക്കെ കണ്ടില്ലാർന്നോ ഈ പെണ്ണുങ്ങള് തന്നാണ് പെണ്ണുങ്ങക്ക് ശാപം
ശാപായിട്ട് ഇന്നത്തെ ഇത് വാർത്തെ കണ്ടില്ലെ പെണ്ണ് തന്നെ ഡ്രൈവർ പെൺ ഡ്രൈവർ പി എസ് സി വഴി നിയമനം കിട്ട പെൺ ഡ്രൈവറും പെൺ അതൊരു നല്ലൊരു ഇതാ പക്ഷെ അങ്ങനെ ഇപ്പം- പുതിയത് വിളിക്കുന്നുണ്ട് പി എസ് സി ഞ് ഡ്രൈവറും പക്ഷെ പ്രായോണ്ട് പെണ്ണ് പത്ത് നാല്പ്പത് വയസുണ്ടെന്ന് തോന്നുന്നു അവരെ കണ്ടിട്ട്
ആഹ്
ആ പുതുതായിട്ട്
പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ സ്കൂട്ടർ തന്നെ ഓടിക്കുന്ന പെണ്ണുങ്ങളൊക്കെ പേടിച്ചിട്ടാ
അതെ അതെ അതെ അതെ ചെൽത് പേടിച്ചിട്ടാ അങ്ങനെ വരുമ്പ അങ്ങനീ ഒന്നും അറിയാ വയ്യാത്തോര് ഒന്നി വണ്ടി ഓടിക്കാൻ നിക്കല്ലേ നല്ലതായിട്ട് പഠിച്ചിട്ട് ഒന്നി വൺ ടിവാല്യ പിന്നെ ഉണ്ടല്ലോ ഇവര് ഇവര്ടെക്കെ ഒരു സ്വഭാവമാണ് ഇഞ് ചോയ്ച്ച് കഴിഞ്ഞ പെണ്ണുള് വണ്ടി ഓടിച്ചിട്ട് പോയി പിന്നെ നമ്മള്പോ എന്തായാലും ആണുങ്ങള് ഇച്ചിരി സ്പീഡ് കൂട്ടിയേ വണ്ടി ഓടിക്കത്തൊള്ളൂ അവർക്ക് പ പെട്ടെന്ന് ചെല്ല്ണോണ്ട് അവര് ഈ പെണ്ണുങ്ങളിങ്ങനെ ഇഴഞ്ഞ് ഒരൊറ്റ പോക്കാ ആ രണ്ട് കാലും താഴെ കാണും അങ്ങനെ പോകുമ്പോം തന്നെ വ പുറകെ വരുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാന്നറിയാവോ ഒന്നിങ്കിൽ അവര് ഒരു പാ മിനിമം സ്പീഡിൽ അവര് ഓടും
അതുമല്ല ഈ ആണുങ്ങൾടെ വണ്ടിക്കാണ് ഇപ്പൊ നമ്മള് പെട്ടെന്ന് റോഡ് ക്രോസീയുമ്പോ വല്ല വെ വണ്ടി വല്ലോം വന്ന അവര് ബ്രേക്ക് പിടിക്കും പെട്ടെന്ന് അവര് ബ്രേക്ക് പിടിക്കുവോ അല്ലെങ്കി വണ്ടി നിർത്തോ ചെയ്യും പക്ഷെ പെണ്ണുൾ അങ്ങനെല്ല നമ്മള് വെറുതെ നിന്നാലും ചെലത് പെണ്ണുകളുണ്ട് കൊണ്ടുവന്ന് നമ്മള് നിക്കുന്നെന്റെ
മാത്രന്നേ അയ്യോ ആ സത്യവാത്
ആ പിന്നെ എങ്ങനാ ഇവര് എച്ചെടുക്കുന്നേ മറ്റേ കാറിനാണേലും ഇവർക്ക് എങ്ങനെ ലൈസൻസ് കിട്ടുന്നതറിയില്ല.
എട്ട് എടു
ആഹ് എട്ടു എച്ചൊക്കെ എങ്ങനെ എടുക്കുന്നത് അറിയത്തില്ല
അതൊക്കെ ആ സമയത്ത് അവര് ആ കമ്പിടെ എടെ കൂടെ വളച്ച് അവര് കാല് കുത്താതെ എടുക്കും തൈച്ച് തൈച്ച്കിട്ടും അങ്ങനെയാണ് സംവിധാനം എന്ന് പറയുന്നത് കാല് കുത്തിപ്പോയ കിട്ടൂലല്ലോ പിന്നെ ഒരു കാര്യോണ്ട് പിന്നെ റോഡ് റോഡുകൂടെള്ള ടെസ്റ്റ് ഉണ്ട് റോഡുകൂടെ നമ്മള് കൈ വീശി കാണിക്ക അതെല്ലാം അവര് പാസ്സാവുന്നതോണ്ടാണ് അവർക്ക് പക്ഷേ ഈ നിരത്തിലിറങ്ങി അവരുടെ ട്രാഫിക്കിന്റെ അവിടൊക്കെ വരുമ്പോഴ് അല്ലാതുള്ള ഓടിയിൽ കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം
ഉ
എത്രെ പേരാെന്നറിയോ ഒരുമാതിരി നമ്മു ക്കങ്ങ് കണ്ടിട്ട് തന്നെ അങ് അപ്പൊ ചേട്ടൻ തന്നെ ഇവടെ പറയും കണ്ടോ ഇതൊക്കെയാ ലൈസൻസ് കൊടുക്കുന്ന അവർക്കിട്ട് വേണം കൊടുക്ക ഈ ഓടിക്കാറിയാമേലാത്ത പെണ്ണ്ങ്ങ
അതെ അതെ ഇപ്പൊ മനുഷ്യന്റെ ജീവന് എന്ത് വെലയാപ്പൊ ഉള്ളത്
എന്നാ അവര് തോന്നിവാസം കാണിക്കുകയും ചെയ്യും എന്നിട്ട് ഈ പുറകെ വരുന്ന അവർക്കാ കുറ്റം ഒരാ അതാണ് ഇപ്പൊ നടന്നൊണ്ടിരിക്കുന്നത്
പിന്നെ ഒരു ഇത് ഞാൻ കേട്ടാര്ന്ന് ഏറ്റവും കൂടുതല് ആക്സിഡന്റ് ഉണ്ടാക്കുന്ന പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആണുങ്ങളാ
ആഹ് അത് ശരിയ അത് ഈ ആണുങ്ങള് മിക്കവരും വെള്ളം അടിച്ചും വണ്ടി ഓടിക്കും
ഇപ്പ കഴിഞ്ഞോസം ഒരു പത്ര ടീവീലും ടിവിൽ ഒരു ന്യൂസ് കേട്ടില്ലേ ഒരു പുള്ളി ആ പുള്ളിടെ ഭാര്യ എങ്ങാണ്ട് വെളിയില ഗൾഫ് ട്ടിലംകണ്ടാ ഭയങ്കര കാശും സംഭവൊക്കെയാ ഈ പുള്ളിക്കാരൻ വെള്ളമടിച്ച് ഒത്തിരി പേർടെ വണ്ടി നശിപ്പിച്ചു
ആഹ് ആഹ് മേത്തോട്ട് വണ്ടി കേറ്റിയോരം പറഞ്ഞു ആ അതെ അതെ അതെ
ആഹ് ഭയങ്കര ഇതാ അപ്പം മനുഷ്യരേ വെള്ളം അടിക്ക താണ് ഒന്നാമത്തെ കാര്യം ഇത്രയും വലിയ പ്രശ്നങ്ങൾ വരാൻ
ഇത് ഇട്ട് നിർത്താനും പറ്റത്തില്ല കാരണം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഈ ഒരു മേഖലയിൽ
അതെ സർക്കാര് ബാക്കി എല്ലാം നിർത്തും പക്ഷെ അത് നിർത്തത്തില്ല
കാരണം ഇത് നിർത്തി കഴിഞ്ഞാ പിന്നെ ഇല്ലല്ലോ ഇനി വര് എവിട്ന്ന് ഈ പെൻഷനൊക്കെ എടുത്ത് കൊടുക്കും ഒരു കൂലിപ്പണി കാരന് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതിനകത്ത് മിക്ക മുക്കാ ഭാഗവും പോകുന്നത് ഈ ഇത് മേടിക്കാനാ ഈ കുപ്പി മേടിക്കാനാകും ആഹ് അതുകൊണ്ട് ഒരിക്കലും ഇത് നിർത്താനും പോകത്തില്ല
ആഹ് ഞാൻതെ വിളിക്കാവേ
ആഹ് ശെരി